ഹലോ ആഹ് പറയൂ എന്തൊക്കെയാ
എന്താ സുഖാണ് എന്താപ്പ അവസ്ഥ എന്താപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്
ഞാനോ ഞാനിപ്പോൊ ഭക്ഷണത്തിനെ പറ്റി ഇങ്ങനെ ഇങ്ങനെ നോക്കാ ആലോചിച്ച് ഇങ്ങനെ ഇത്തിരി ഗണ എന്തല്ലേ നമ്മൾ മനുഷ്യന്റെ ഒരു കാര്യം ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ
അതാണ് വല്ല്യാ പോയെന്റ ഭക്ഷണം ന്ന്ള്ളത് ന്നമ്മൾക്ക് സംസാരിക്കാന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം ആയി ഇണ്ടായിരിക്കേണ്ട ഒര് സാനം ഭക്ഷണംന്ന് ഇപ്പോഴുംപലർക്കും ഇല്ലാത്തതും അതാണ് ഇള് ഇള്ളോവർക്ക് അമിതമായിപോകുന്ന ഭക്ഷണംന്നുള്ളത്. പലർക്കും പലെരീതിയിലാണ് ഭക്ഷണം കിട്ടുന്നത്ന്നാ അത് ഭയങ്കരു നമ്മള് ചർച്ചചെയ്യേണ്ട ഒരുവിഷയമാണ് ഭക്ഷണംഎന്നുള്ളത്. കാരണംഅയ്ന് ഒരുപാട് പ്രത്യേകതണ്ട് ഒരുമനുഷ്യന് ഭക്ഷണംഇല്ലാതെ ജീവിക്കാൻപറ്റൂല അത് ജി ന്നമ്മളെവടെ ന്നമുക്ക് അടിസ്ഥാനമായിട്ട് നമ്മ തെളിയിക്കപ്പെട്ട വസ്തുവാണ്. ക്ഷെ ഇന്നാലും പലെർക്കും പലെ വൃത്തിഹീനമായിട്ടാണ് ഭക്ഷണം കിട്ടുന്നത് പലർക്കുംഅല്ലെ ഭയങ്കെരെ ഏഹ് സം പൈസ പണം ചെലവാക്കിട്ട് അങ്ങനെ ഭക്ഷണം കയ്ക്കുന്നോലൊക്കെണ്ട്. ഭക്ഷണംഎന്നുള്ളത് ഭയങ്കര രീതിയിൽ ന്നമ്മൾ ചർച്ചചെയ്യേണ്ട അല്ലെങ്കിൽ സംസാരിക്കേണ്ട ഒരുവിഷയമാണ് ഭക്ഷണംഎന്നുള്ളത്.
തീർച്ചയായിട്ടും ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഊർജം നൽകുന്നഒരു സാധനാണ് തളർന്നിരിക്കുന്ന ശരീര ത്തിന് ഊർജ്ജംനൽകുന്ന ഒരു സാധനത്തിനെപറ്റി എന്തായാലും ന്നമ്മൾ ചർച്ചചെയ്യേണ്ട ഒരു സംഭവമാണ് ഭക്ഷണം.
അതെ, അതെ ഭക്ഷണം നീ പറയുമ്പോചാലേ ഇപ്പൊ അമ്മക്കറിയാം ഞമ്മളെ ഇവിടെ നമ്മള് കേരളത്തിൽ ഇത്രനമുക്ക് ഇതിന്റെ വല്ല്യാബുദ്ധിമുട്ട് ഞമ്മൾ അനുഭവിച് ട്ടില്ല അതാണ് അമ്മക്ക് അതിനോട് വല്ല്യ ഇത് ഒരു ഇതിന്റെ സാധനം മനസ്സിലാവാത് ക്ഷേ നമ്മള് ഒരുയാത്രകൾ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന്റെ കൃത്യമായിട്ട് ഭക്ഷണത്തിന്റെരു പ്രത്യേകത അതിന്റെ ഇമ്പോ അതിന്റെരു ആഹ് പ്രാധാന്യത എത്രത്തോളംണ്ട്ന്ന് ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒര് സ് വ്യത്യസ്ത സ്ഥലങ്ങൾപോയി ജീവിക്ക്‌ണ ഒരാൾക്ക് മനസ്സിലാവുന്നതാ ഇപ്പൊഞാനിന്ന് ഇപ്പോ ഈ ഒരടുത്തായിട്ട് ഒരുപാട് ഇപ്പൊ പറഞ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളായിട്ട് ഞാൻ യാത്രചെയ്തിരുന്നു അപ്പളാണ് ഞാൻ ഭക്ഷണത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു ഏഹ് ഇത്രത്തോളം അതിന് പ്രാധാന്യം തന്നെ മനസ്സിലാക്ക്‌ണ്. കാരണം ഒരുപാട് ആൾക്കാര് ഭക്ഷണം കിട്ടാതെന്താവെച്ചാല് ഇപ്പവടെ ഒരു പള്ളികളിലൊക്കെ ചിലപം ഭക്ഷണം ചെറിയൊരുപാക്കറ്റ് കൊട്ക്കും. അതിന് മാണ്ടിയിട്ട് ഒരു നാലഞ്ചു ഒട്ടയ്ക്ക് വീട്ടിൽങ്ങനെ പോയിപോയി പോയിവെരും അങ്ങനത്തെവസ്ത്തെക്കെണ് അവടെ ഇല്ലേ അതുപോലെതെന്നെ പലർക്കും ഭക്ഷണം ചെലട്ത് രണ്ടുനേരം ഭക്ഷണം നടുക്കാറുണ്ട്. അങ്ങനെ ഓല് കൈക്ക്‌ണതെന്നെ വെറും ഈ കഞ്ഞി വെള്ളലുള്ള സാധനങ്ങൾ അങ്ങൻത്തെ ഒരുന്നമ്മളെ നാട്ടിലെങ്ങ ഇത്ര രീതിയിൽ ആഡംബര ഭക്ഷണൊന്നും അവർക്കില്ല. അപ്പൊതാണ് ഭക്ഷണത്തിപറ്റി മൻസില ഒരു സംബന്ധിച്ചിടത്തോളം ഒരുാട് യാത്രക ചെയതാൽ അവർക്ക് ഇത്ര ഇത്രത്തോളം ഭക്ഷണത്തിന്റെ പ്രധാന്യതഉണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്ണ്. അതിനെ പറ്റിഎന്താ പറയാനുള്ള യാത്രകളും ബി ഇങ്ങനെ സഞ്ചരിക്കുമ്പോത്രത്തോളം ഭക്ഷണത്തിന്റെ പ്രാധാന്യതണ്ട് എന്നുള്ളതിനെറ്റി എന്താണ് നിക്ക് പറയാനുള്ളത്?
അതെ, അതെ നല്ലൊരു ഇതാണ് കാരണം ഞമ്മളീ യാത്ര പോകുമ്പോൾ ഞമ്മള് എന്തായാലുംകരുതേണ്ട ഒരു സാധനമാണ് ഭക്ഷണം മിനിമം ഞമ്മള് അറ്റ്ലിസ് ഒര് ഫ്രൂട്ട്സെങ്കിലും ഞമ്മള് കരുതണം അല്ലെങ്കിൽ ജ്യൂസ്ആയിട്ട് എന്തേലുമൊക്കെ ആയിട്ട് ഞമ്മള് ഭക്ഷണഞമ്മൾ കരുതിയില്ലെങ്കിൽ ഞമ്മള് ഞമ്മളെ ശെരീരാണ് ഞ മ്മള് സേഫ്റ്റി വരുത്തേണ്ടത് അല്ലാതെ ഞമ്മള് കൊറെ വേറെല്ലോലെ ശരീരം സേഫ്റ്റിആയി ഞമ്മക്കെന്ത്കാര്യം ഞമ്മള് ഞമ്മളെ ശരീരം തളരാതെ ഊർജത്തിൽ നിൽക്കണംന്നുണ്ടെങ്കിൽ ഞമ്മക്ക് ഇപ്പൊ ഞമ്മളിപ്പോവിദ്യാഭ്യാസത്തിന് അടിത്തറായിട്ട് പുസ്തക ത്തിനെപറ്റിയാണ് ഞമ്മള് ഇപ്പോ ഞമ്മള് സ്വാഭാവികമായിട്ട് ഇതിൽ പഠിക്കുന്നത് സമൂഹത്തിൽ പഠിക്കണം അതേപോലെ തന്നെ ഞമ്മൾമനുഷ്യ എന്റെ ജീവിതത്തില്ഏറ്റവും ഇമ്പോർട്ടെന്റ് ആയിട്ടുള്ളഒരു കാര്യമാണ്ഭക്ഷണം. ഏഹ് ഇങ്ങളെന്താഅയ്നെ പറ്റി പറയ്ണേ?
അതെഏറ്റവും അടിസ്ഥാനപരയ്ട്ട് മനുഷ്യന് ഉണ്ടാ വേണ്ടെ ഒരുപാട് കാര്യങ്ങള്ണ്ട് ഭക്ഷണം, വെള്ളം പിന്നെവായു അങ്ങനെ കൊർ ച്ച് സ്ഥനാണ് അയ്ല് എണ്ണിപറഞ്ഞസ് ഭക്ഷണംഎന്നുള്ളത് ഇപ്പൊ ഒരു ഒരാളെ സംബന്ധിച്ചി ജീവിതത്തില് ഓന് ചെലേപ്പൊര് ഏഹ് ഇത് മരു ഭൂമിയിലൊക്കെ അ ഗപ്പെട്ടരാള്ണ്ടാവും. ആയാളെ സംബന്ധിച്ചിടത്തോളം വള്ളം കൊണ്ട് ജീവിക്കാൻപറ്റും എന്നുള്ളത്ഒര് വസ്തുതെണ്. എത്ര ദു കുറെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ജീവിക്കാം പക്ഷെ എന്നാലും അതിനൊരു ഒരു അവസാനം ഉണ്ടെന്നുള്ളതാണ്. എന്നും വെള്ളം കുടിച്ച ഒരാൾക്ക് പിന്നെ ചെലപ്പോ എന്നും വെള്ളം കുടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല അതൊര് തരത്തിലും അതും അവന്റെ ശരീത്തിന് ഒരുപാട് ബുദ്ധിമുട്ടണ്ടാവും അപ്പോ ശരി ഭക്ഷണം എന്നുള്ള അ അതിന് വേറെ തന്നെ പ്രത്യേകത ഉണ്ട് അതിനെ കൃത്യമായിക്കൊണ്ട് അവന് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇപ്പോ നമ്മളെന്താപറയാ നമ്മളൊക്കെ നമ്മടെ നാട്ടിൽ ഇതി ന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണി ല്ല കാരണം നമ്മക്ക് നമ്മടെ കുടബക്കാരൊക്കെ നമ്മളെ ഇത് ഈ കുടുംബത്തിലെക്കെ ഇത്തരം ഭക്ഷണത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മള് അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം നമുക്ക് അതിന്റെതായ രീതില് ഭക്ഷണം കിട്ടന്നുണ്ട് സമയ സമയം ഭക്ഷണം എത്തുണ്ട് രാവിലെ ആയാലും ഉച്ചക്ക് വൈകുന്നേരം രാത്രി എല്ലാ ഭക്ഷണം കിട്ടണുണ്ട് ഇനിയിപ്പോ നമുക്ക് വേണന്നുണ്ടെല് നമ്മുക്ക് ഇന്ന് പണം നമ്മടെ അടുത്തുണ്ട് അപ്പോ നമുക്ക് വേണങ്കിൽ പുറത്തും കടകളിലു ആയിട്ട് ഭക്ഷണം കഴിക്കാം അങ്ങനെ ഞമ്മക്ക് ഞ ആ ഒരു രീതിയില് എല്ലാം കൊണ്ടും ഭക്ഷണത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മള് അനുഭവിച്ചിട്ടില്ല പക്ഷേ പല രാജ്യങ്ങളിലൊക്കെ നോക്കുആണെങ്കില് ഇപ്പോ ഏറ്റവും വലിയ പ്രത്യേകത നമ്മള് പാലസ്തീന്റെക്കെ ഒരുപാട് വീഡി യോകൾ വരുന്നുണ്ട് അവിടെന്നൊക്കെ കാണാം ഒരു നാട്ടിലേക്ക് തീരെ ഭക്ഷണം കിട്ടുന്നില്ല എടാ ചെറിയ ചെറിയ പിഞ്ചു മക്കള് എന്താ വെച്ചാല് അവരാണ് ഭക്ഷണത്തിന് വേണ്ടി പാത്രം കഴിക ണ്ടത് അത് തിളച്ച് വരുന്ന ഭക്ഷണൊക്കെ അവരുടെ തലേലെക്ക് വീഴുന്ന ഒരുപാട് വീഡിയോകളെക്കെ നമ്മുക്ക് കാണാം അപ്പോ അത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോ യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഭക്ഷണത്തിന്റെ വിഷയങ്ങളിലൊക്കെ ആ ഒരു വിഷയത്തില് എന്താ പറയണ യുദ്ധങ്ങള് കാരണത്താല് ഭക്ഷണം കിട്ടാത്ത ഒരുപാട് രാജ്യങ്ങളൾക്കെ ഇപ്പളും നിലവിലുണ്ട് ആ ഒരു വിഷയത്തില് എന്താണ് നി ങ്ങടെ കാഴ്ചപ്പാട്
ആ ഒരു വിഷയത്തിനെ പറ്റി പറയാനാണെങ്കില് ഞമ്മക്ക് നമ്മളതില് കിട്ടണ പോലെ ആവുലെ നമുക്കും പുറത്തുള്ള രാജ്യങ്ങൾ പുറത്തന്ന് പറഞ്ഞാല് ഒന്നാമത് നമ്മളെ ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയൊരു രാജ്യമാണ് ഞമ്മള് ഏഹ് അപ്പോ അതില് നോക്കുവെച്ചാ ഞമ്മക്ക് എല്ലാവർക്കും എത്തിക്കാല്ലെ ഒരു ഭക്ഷണത്തിന്റെ സംവിധാനം നമ്മളെ ഇന്ത്യയിൽ ഇപ്പോ നിലവില് അയിലെ സൗകര്യം നമുക്ക് കമ്മിയാണ് അപ്പോൾ അതിനനുസരിച്ച് നോക്കുകയാണെങ്കില് നമ്മള് എന്താ നമ്മളെ കൊണ്ട് കഴിയണ പോലെ നമ്മള് മറ്റുള്ളവർക്ക് സഹായിക്കണം അങ്ങനൊള്ളൊരു മെന്റാ നമ്മള് പൊതുവെ ഇന്ത്യയിലെ എല്ലാവർക്കും തോന്നുയാണെങ്കില് നമുക്ക് ഒരുവിധൊക്കെ നമുക്ക് ആളുകളെ നമുക്ക് പരമാവധി തളർച്ചയിൽ നിന്ന് ഉയർ കൊണ്ട് വരാൻ പറ്റണ ഒരു സാഹചര്യമാണ് അല്ലെ നിങ്ങളെന്ത് പറയണ അതിനെപ്പറ്റി
അതെ അതെ ഇപ്പോ ഞാൻ ഈ ഒരു അടുത്തായിട്ട് ഒരു ഒരു പദ്ധതി കണ്ടിരുന്നു ഫുഡ് ഓൺ വീൽസ് എന്നുള്ള സമ്പ്രദായം അത് ഭയങ്കര ഇതുവെച്ച് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട സമ്പ്രദായം എന്ന് വെച്ചാല് നമ്മളെ ഹോട്ടലുകളിലൊക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാവും പൊതുവെ ഈ ഭക്ഷണങ്ങളൊക്കെ വെച്ചാല് ഒരുപാട് ആൾക്കാര് പൈസുള്ളആൾ ക്കാര് പോയി കഴിക്കും അപ്പോ ലാസ്റ്റ് എന്തായിരിക്കും ഒരു അവസാനത്തെ ഒരുപാട് ഭക്ഷണം ബാക്കി ഉണ്ടാവും ഈ ഒരു ഭക്ഷണം എന്ത് ആവും കുറഞ്ഞ വിലക്ക് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഫുഡ്‌ ഓൺ അങ്ങനത്തെ ഒരുപാട് പരിപാടികള് ഇപ്പോ നടക്കണ്ട് അത് ഞാൻ മനസിലാക്കണ ഭയങ്കര രീതിയില് സോഷ്യൽ നമ്മുടെ സാമൂഹ്യപരമായിട്ട് ഭയങ്കര ഉപകാരുള്ള ഒരു പരിപാടിയാണ് മിസ്സേ ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാതെ വരണം ബുദ്ധിമുട്ടുകള് പൈസ ഇല്ലാത്തകാരണത്താല് ബുദ്ധിമുട്ടുന്ന് അപ്പോ അവർക്ക് ഇത്തരം രീതിയില് കുറഞ്ഞ പൈസക്ക് ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടാ പറയുമ്പോ അവർക്കും ഒരു ഉപകാരമാണ് എന്നാല് കടക്കാരെ സംബന്ധിച്ച് അവർക്കും ഉപകാരമാണ് ഇത് വെറുതെയിങ്ങനെ കളഞ്ഞ് ഒരു ഇത്രയും പൈസ കൊണ്ട് കളയെണ്ടൊരു ആവശ്യമില്ലല്ലോ അപ്പോ ഇങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട് പിന്നെ അതുപോലെ വേറെ പരിപാടിയാ ഫുഡ്ഓൺ വീൽസ് പറഞ്ഞപോലെ ഫുഡ്‌ ഓൺ വിൽസൺ അത് മറ്റൊരു പരു പാടിയാണ് എന്നുവെച്ചാല് ഇങ്ങനെ ആളുകളുണ്ടാവും പൈസ പൈസ ക്രൗഡ് അഥവാ ജനം എല്ലാവരും കൂടിയിട്ട് എന്താ പൈസ സംഭാവന ചെയ്യുക ആ പൈസ കൊണ്ടെന്താവും ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഭക്ഷണം പാകം ചെയ്തിട്ട് അവർക്ക് വിതരണം ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോ ഒരുപാട് സ്ഥലങ്ങളില് വലിയ വലിയ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവലെക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്തരംഇങ്ങനെ ഒരു പരിപാടി എനിച്ച് ഭയങ്കര ഈ കാര്യം ഭയങ്കര ഇഷ്ടപെട്ടുകാരണം ഈ ഇല്ലാത്ത ഉള്ളവരെ എന്താവാ ഇല്ലാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ള സിസ്റ്റം അത് ഭയങ്കര ഒരു ഒരു ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് ഒരുപാട് പൈസ ഒരുപാടുള്ള ആൾക്കാരണം അവരെന്താ ഇല്ലാത്തവർക്ക് എന്താവാണ്ടേ നമ്മളെഇള്ള ആൾക്കാര് കൊട്ക്കാ അല്ലാതപ്പോ ങ്ങനെ ജീവിക്ക ഈ ഒരു ലോകന്ന് പർഞ്ഞ തന്നെ അങ്ങനെതന്നെണ്. മ്മള് പരസ്പരം അങ്ങട്ടും ഇങ്ങട്ടും തുല്യതയായിട്ട് ജീവിക്കണന്നള്ളതാണ്. ഉള്ളവരെ കൊണ്ട് ഇല്ലാത്ത ഇല്ലാത്തവര് ജീവിക്കണന്നുള്ളത അത് ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും ഒരു സ്ഥാനത്ത് ഉറക്കാൻ പറ്റില്ലല്ലോ പലരും പല ജോലിക്ക് പോണം. ഇപ്പള്ള ആൾക്കാരെന്താവാ അവരില്ലാത്തവരെ സഹായിക്കാന്നള്ളതാണ്. ആ ഒരു വിഷയത്തിൽ എന്താ പറയാനുള്ളത് ഉള്ള ആൾക്കാരിങ്ങനെ സഹായി സമ്പ്രദായം മുന്നോട്ടുണ്ടോന്ന് ചോയ്ച്ചാ ഇതിൽ എന്താണ് നിങ്ങള അഭിപ്രായം?
അതെ അതെ നല്ലൊരു ഇതാണ് കാരണം നമ്മള്, നമ്മക്ക് എല്ലാക്കും ഒരേപോലെ ദൈവം തന്നിട്ടില്ലല്ലോ ഏ നമ്മക്ക് ചെലോൽക്ക്, കൂടുതല് ഇല്ലോര്ക്കില്ലിങ്ങനെ കൊടുക്കണ്ട് ഇല്ലാത്തോലെന്നുംഇല്ലാ ത്തോലെതിന് നടക്ക്ണ് ഞമ്മക്ക് ഞമ്മളെ കൊണ്ട് കഴിയണ പോലെ സഹായിക്ക പിന്നെല്ലത് നമുക്ക് കാണ്ത് നമ്മള് നെഗറ്റീവ്ന്ന് പറയാനിതിൽ ഒരു കാര്യാ ചെല ആള്കൾക്ക്, ഹട്ടില് കയറിട്ട് ഫുഡ് ധാരാളം വാങ്ങിക്കൂട്ട എന്നിട്ട് ഫുഡ് വേസ്റ്റാക്കി കളയ അതൊക്ക കാണുമ്പോഴാണ് നമ്മളീ ഫുഡ് കിട്ടാത്തോലെ പറ്റി ആലോയ്ചുമ്പോ ഒന്ന് ആലോയ്ചോക്കാണി എന്താ അയിനെ പറ്റി പറയല്? കൊറെ ആൾക്കാര് അനാവശ്യമായിട്ട് കളയണ്, ഒന്നാ ആലോയ്ചോകാണി
അത് വലിയ ഒരു എന്താണ് ബുദ്ധിമുട്ട് കാഴ്ച്ചോട്ടെ അത് നമ്മളല്ലാര അംഗീകാര പൈസ ഉണ്ടേല് ഓര് കഴിച്ചോട്ടെ അത് പൈസഓല് അധ്വാനിച്ച് ണ്ടാക്കിയതാണ് അപ്പ അത് ഓല് ആസ്വദിച്ചോട്ടെ. പക്ഷെ എന്തിനാണ് ഈ കളയണത് എന്നത് ഇപ്പഴും മനസ്സിലാവിണില്ല. ഓര് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുമ്പോളാണ് അവർക്ക് ഇതിനുള്ള ഒരുപാട് കാഴ്ചകൾ കിട്ടുന്നത്. അപ്പള ഓരിങ്ങനെ ഇങ്ങന ഇതിനെ പറ്റി മനസ്സിലാക്കുള്ളു. ഞമ്മളിങ്ങനെ അന്നൊക്കെ വേസ്റ്റ് ആക്കി, കളഞ്ഞിരുന്നല്ലോ അത് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കാണുമ്പോളെ അവർക്ക് ബോധമെക്കുള്ളു ഒരുപാട് പൈസക്കാര ആൾക്കാരെ നമ്മുക്ക് നിക്ക് അറിയാം ങ്ങനെ ഒര് ഇത്തരം കായനങ്ങൾ കണ്ടിട്ട്, അതിന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് അവരിത്തരം ഭക്ഷണങ്ങളെ കൊറച്ച് കഴിക്ക, ബാക്കി ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരുപാട് സിസ്റ്റം നമക്കറിയ ഇപ്പ ഇതിനൊക്കെ മനസ്സിലാക്കണ ഇതിനും ഹോട്ടലുകളും ഇത്തരം ഈ ഹോട്ടൽ ഉടമസ്ഥ ഒരു ഇത്തര രീതിയില് എന്തിനൊക്കെ സമ്പ്രദായം കൊണ്ടുവന്ന അത് നല്ലൊരു കാര്യാ കാരണം ഭക്ഷണം വെറുതെ വെസ്റ്റാക്കണ്ടലോ ആവശ്യ കൊടുക്ക കൊടുക്കണ്ടന്നല്ല ആ ആവശ്യത്തിനസരിച്ചു ഇട്ട് കൊടുക്ക അങ്ങനത്തെ സിസ്റ്റോക്കെ വേണം. ഇത് ഇതിപ്പോ ഒരുപാട് കാലം അനാവശ്യമായി പൈസ ഫുള്ളങ്ങട്ട് വാങ്ങിക്കൂട്ടും. അവർതിട്ട് കഴിഞ്ഞട്ട് മൊത്തം ബാക്കിട്ട് പോകും അത് അവരുടെ ഹോട്ടലെര് എന്താക്കും അവര് അവരുടെ ഫുഡ് വേസ്റ്റ് സിസ്റ്റം അവരെ ലാസ്റ്റ് വേസ്റ്റ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് കൊടുക്കും അവര് അവരുടെ വളർത്തി ജീവികളെ പക്ഷി ഇങ്ങനെ പന്നികൾ അങ്കണത്തോർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരുപാട് ഹോട്ടൽ നമക്കറിയ ഇങ്ങനെ മന്തിഷോപ്പുകളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി അങ്ങനെ രാത്രികൾ ബാക്കി വന്ന ഭക്ഷണം ഇങ്ങനെ മൃഗങ്ങൾക്ക് കൊടുക്കാം അപ്പ എന്തിന ഇതിൻ്റെ ആവശ്യം ഞാൻ മനസിലായത് ഒരു ഉപകാരവുമില്ല. അപ്പൊ ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സിസ്റ്റക്ക ഇണ്ടെങ്കില്, അതൊക്കെ ഒരു നലക്ക് ഇത്തരം സമ്പ്രദായങ്ങൾ ആ ഇല്ലാത്തവരിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള ഒരു വലിയ ഒരു വൈ ണ്ട്ന്ന ഞാൻ മനസ്സിലാക്കുന്നത്.
ആ അത് ഞാനതിനെക്കൊണ്ട് നൂറ് ശതമാനം യോജിക്കുന്നു. പക്ഷേ സമൂഹം ഇപ്പളും നമുക്കെതിരെയാണ് സമൂഹം ഏ കഴിക്കന്നൊര് കഴിക്കട്ടെ അല്ലാത്തോല്, അവട്ടെ അറഞ്ഞ പോലെയാണ് നമ്മള് സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് പക്ഷെ ആരും അയിന് തയ്യാറല്ല. പിന്നെപ്പ എന്താപ്പ നമ്മൾ ഈ സമൂഹത്തിനോട് പറയാ ഏ കൊറെ ആൾക്കാര്, കാണുമ്പോൾ നമ്മുക്ക് ഇതൊക്കെ സങ്കടം വരും പിന്ന ഞാനൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ള സംഭവാണ് ഈ ഭക്ഷണം കിട്ടാതെ ഏത് നമ്മളകൊണ്ട് കഴിയുന്നവരെ നമ്മുക്ക് സഹായിക്കാൻ കയ്യാ
അതെ അത് നമ്മളിപ്പ നാട്ടിപ്പ നമ്മുടെ നാട്ടിലുണ്ട് ഒരാൾക്കർ ഇങ്ങനെ പാവപ്പെട്ട ഒരുപാട് ഈ അന്യ സംസ്ഥാനങ്ങള നിന്ന് ജോലിക്ക് വന്ന ഒരുപാട് ആളുകള് പിന്നെ പിന്നെ ഒരുപാട് മുത്തഴച്ച വയസ് ആളുകള അവരുടെ കുടുംബക്കാരർ ഒഴിവാക്കിയ ആൾക്കാരണം അവരൊക്കെ റോഡ് സൈഡിൽ ഇങ്ങെ അലഞ്ഞഞ്തിരിഞ്ഞാണ് ജസ്റ്റ് ഒരു വള്ള കുപ്പി കിട്ടാൻ വേണ്ടി അല എവിടെങ്കിലും എന്തെലും വെള്ളം ഉണ്ടോ അത് കുടിക്കുന്ന ആൾക്കാര് എന്തെങ്കിലും ചെറിയ വേസ്റ്റ് ഒഴിക്കിട്ടെ ഭക്ഷെ അത് കഴിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളെ ചുറ്റും നമ്മെ നാട്ടിൽ തന്നെണ്ട് അത് നമ്മള് നിശ്ചയ ഇതേ സിറ്റി പോയക്കാൽ ഇപ്പൊ കോഴിക്കോട് പോയാൽ തന്നെ കോഴിക്കോട് ആ നഗരത്തിലൊക്കെ ഒരുപാട് ആളുകൾണെ നടക്കുന്നു ഒരു ഭക്ഷണം ക അതെ അലഞ്ഞഞ്തിന്നൊ ഒരുപാട് ആൾക്കാരരുന്നു കടകളിലേക്കൊക്കെ പൈസ ഭിക്ഷാാരണത്തിന് വരുന്ന അപ്പൊ അവരെൊക്കെ കണ്ടത് നമുക്ക് ഇത്തരത്തിറെ പ്രതിന്റെ ഒരു പ്രാധന്ന് മനസ്സിലാക്കണം നമ്മളും ഇത് നമ്മള നമ്മളെ കഴിയുന്ന രീതിയിൽ നമ്മള ഇത്തരം കാര്യങ്ങൾക്ക് ഭയങ്കരഏ പ്രത്യേക ഇതിന് വലിയ കാര്യം കൽപ്പിച്ചിട്ട് നമ്മളെ ഫാമിലിയില് നമ്മളുടെ കുടുംബത്തില് ഇതിന്റെ ഒരു എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക അങ്ങനെ എല്ലാവരും അവല്ല പരസ്പരം അങ്ങട്ടുംങ്ങോട്ടും ഇതി ഒരു ബോധം ഉണ്ടായല് ഒരു ഒരു പരിധി വരെ നമ്മുക്ക് ഇത്രരയും ഭക്ഷണത്തുമായിട്ടുള്ള പ്ര ഭക്ഷണത്തോടുള്ള ഇങ്ങനെ ഒരു അലസവത ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളാണ് ഞാൻ മന മനസ്സിലാക്ക എായത് വലിയ ടോപ്പിക്കാണ്
അതെ അതെ ഇത് വലിയ ടോപ്പി ആണോ അത്യാവശ്യം വലിയരു ടോപ്പിക്കാണ് ഇതിനെപ്പറ്റി ഡീറ്റെൽ ആയിട്ട് കുറേ നമുക്ക് ചെയ്യാണ്ട് പക്ഷേ നമുക്കിപ്പം അതിന്റെ ഒരു സാഹചര്യംമല്ല അതാണ്
അതെ അവക്ക ഇഞ്ഞി പിന്നെ സംസാരിക്കാം ഓക്കെ
ഓക്കെ
ഓക്കെ ശരിെന്നാ